ഹലോ
ആഹ് അത് കട്ടായി പോയി
എനിക്കോന്നണ് കോളിന്റെ അത് കഴിഞ്ഞതോണ്ടായിരിക്കാം.
പത്ത് മിനിറ്റ്
പത്ത് മിനിറ്റില് കൂടി തോന്ന്ണ്ട്
ആഹ് ഉം പിന്നെ ദാ അവിടെ എന്നിട്ട് ഫുഡൊക്കെ ക കഴിച്ചോ?
ഓഹ് ഫുഡൊക്കെ കഴിച്ചി രാവിലത്തന്നെ നേരം വൈകി കഴിച്ച്.
ആഹ് എന്തേനു ഉച്ചക്കെന്തേനു?
ഇവിടെ ഉം ഇമ്മ ഇവടെ രാവിലെ ഹോട്ടലി ക്കൊക്കെ ഫുഡ് ആഹ് അപ്പവിടുത്തെ ബാലൻസിണ്ടാവും ചപ്പാത്തി ഇണ്ടെങ്കി
ആഹ് ഇപ്പോ അൻ്റെ വീട്ടിലാണോ?
അല്ല ഹസ്ബന്റിൻ്റെ വീട്ടില്.
കൊണ്ട് ഏഹ് കൂട്ടിക്കൊണ്ടോവല് അങ്ങനെന്നും ഇണ്ടായിലാ?
ഏഹ് രണ്ടാമത്തയായോണ്ട്
ഉം
പിന്നെ ഫസ്റ്റത്തെ ഞാൻ ഇവിടുന്നന്നെ പോയി കൂട്ടികൊണ്ടോയിനി പക്ഷേ ഇവിടുന്നന്നെ ഹോസ്പിറ്റലക്ക്‌ പോയിനി.
ഏഹ് ആഹ്
തും ഇവിടന്ന് പോകാനാ അങ്ങനെല്ലാ വീട്ടില് ഇന്റെമ്മ വർക്കിനോവും.
ആഹ് ഇവിടെയാണോ ഡെലിവറി?
ആഹ് ആഹ് ഏഹ് അല്ല അയ് വീട്ടുപോവും അന്ന്
ആഹ്
ഇപ്പോളേ ലീവ്ടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട്
ആഹ്
അപ്പം ആഹ് ടൈമാവുമ്പം ലീവ്ട്ക്കാ
ആഹ്
ആഹ് അൻ്റെ എങ്ങനെയായിനും
ഇന്റത് ഇന്റെ വിട്ടില് അവിടാരുല്ലല്ലോ
ആഹ്
ഇന്റെ പുള്ളന്താചിലെന്നെ നിർ നിർത്തം പട്ത്തം
ഏഹ്
തുടക്കം മൊതലേ ഞാൻ അവിടെന്നെ ഇപ്പം ഇനിക്ക് ശർദിയും തലകറകൊകായിട്ട് ഏഹ്
പസ്റ്റ്ത്തെ എപണി പസ്റ്റത്തെ മൂന്ന് മാസം കറക്റ്റായപ്പോ ചർദ്ധി
ഏഹ്
രണ്ടാമത്ത അറിഞ്ഞിട്ടല്ലല്ലോ ഒരു മാസായതന്നെ ഞാനറിഞ്ഞീല്ല്യ ക്ലാസ്സിന് പോണോണ്ട് അറിഞ്ഞില പിന്നെ അറിഞ്ഞേന് ശേഷം
അതാണ് ഇനിക്കുള്ള പ്രശ്നം അറിഞ്ഞെഴിഞ്ഞാ ഛർദിക്കും അതോളം കൊഴപ്പണ്ടാവൂല
ല പിന്നെ സ്മെല്ല് പറ്റാതായി തല കറക്കം തൊടങ്ങി ഏഹ്
ഏഹ് ഇൻകങ്ങതന്നെ ആ അറിഞ്ഞാലാണ് പ്രശ്നം രണ്ട് ഒന്നര മാസത്തിന്റെടുത്തവരെ അറിഞ്ഞിലാ ഏഹ് അപ്പൊരുകൊഴപുല്ല അങ്ങനെ ക്ഷീണണ്ട് ആയിപ്പ നമ്മള് വീട്ടത്തെ പണിയെടുത്ത് നടക്കണതിന്റെ ക്ഷീണം അങ്ങനെ ഇത്രൊക്കെ
ആഹ്
ആഹ് എന്താ പിന്നെ ഇതാ ഇണ്ടോ ഇല്ലേയ്ന്നുള്ള ഡൗട്ടെന്നെ ചെ കയ്തെന്റെ പിറ്റേന്ന് തൊടങ്ങും ഛർദി ഉം തലവേദന തലകറക്കൊക്കെ
ഒരു ലൂബിന എന്ന് പറഞ്ഞൊരുകുട്ടിണ്ട് ഓള് ഇന്റട്ത് പറഞ്ഞ് ഞാൻ ഇപ്പറിസ ബ്ലഡ് ടെസ്റ്റൈത റിസൾട്ട് ഞാൻ വാങ്ങിയില്ല പോക്മ്പോ ആഹ് ഓള് വീട്ട് പോയപ്പോ പിന്നെ റിസൾട്ട് പോസിറ്റീവ് ആണ് പർഞ് അപ്പൊ ഞാനൻക്കും ഞാൻ പിന്നെ ആലോയ് കഴിഞ്ഞ മാസം ആയില്ലല്ലോ ഈ മാസം പിരിഡ്സ് ആയില്ലല്ലോന്ന് ചെക്ക് ചെയ്തോ കാരണം ഹസ്ബന്റിനെ വിളിച്ചിട്ട്
അന്നെനെ പോയി ചെക്ക് ചെയ്തപ്പോ പോസിറ്റീവ് അപ്പോക്ക് കമ്പനിക്ക് ഞാന്
അപ്പൊ ഓളക്കാട്ട് ഓക്ക് തൊടക്കത്തിലാണ് ഇപ്പൊ ഒരു കൈഞ്ഞിണ്
ഞാനൊക്കെ നിക്കണ നിപ്പില് ആട് ബോധം പോയി വീകലായിക്കും അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ അവിടെ ആരുല്ലല്ലോ ഹസ്ബന്റ് രാവിലെ പണിക്കും പോവും പിന്നെ വേറാരുല്ലല്ലോ? അപ്പോ പിന്നെ ഇങ്ങോട്ട് ഇവ്ടെ വരും. പിന്നെ കൂട്ടിക്കണ്ടോ വലങ്ങൻത്തെ- പര്പടിന്റൊന്നാവശ്യില്ല. ഇവ്ട്തന്നെല്ലേ.
അതെ എല്ലേ ഇപ്പത്തിനാ- അങ്ങൻത്തൊക്കെ ചടങ്ങ്.
അഒന്നു ഇപ്പ ഇല്ലല്ലല്ലേ എല്ലെലും കൊറവാണ്.
ഇതേര്ക്ക്ണ്ട് രണ്ടാമതെലൊന്നും ഉണ്ടാവുലെനു.
ന്തേനും ഒന്നിനും ഇല്ല, രണ്ടിനും ഇല്ല.
ങ്ങനൊക്കെയുള്ളു.
എന്റെല് ഇല്ലന്നെ, പിന്ന അത. ചെയ്യാനറിയൻ മാത്രം ആ- ആളുകളുംല്ല.
അതെ.
അപ്പോ പിന്നെ ആ ഒരു- ഇതാക്കിയില്ല പിന്നെ പ്രസ- ഗം കഴിഞ്ഞിട്ട്ള്ള പരിപാടി ഇ- അറിവ് കൊർച്ച് ഇണ്ടാക്കി വച്ചു.
ആഹ അതെയല്ലോ.
ഉം. അപ്പോ ആൾക്കാരും.
ഇതന്നെ ഉണ്ടാവോ അറിയില്ല, ഇപ്പോ കൊർച്ച് ടൈറ്റാണ്.
ഉം ഇപ്പെല്ലാരും എല്ലാം കൊണ്ടും ടൈറ്റാണെല്ലോ. ആഹാ ആഹാ. പിന്നെ.
അ കൈവിനനുസരിച്ച് പിന്നെ,
കൈവിനനുസരിച്ച് പിന്നെ നടത്താലോ അമ്മക്ക്.
ആഹ് ഇന്റെ രണ്ടാമതേം ചെയ്തീല്ല.
ആഹ്.
അന്റെ ഇങ്ങനെ പെന്ഡിങ്ങില് വച്ചേക്ക. അയ്നൊരു സാഹച്യര്യം എപ്പളെലും കിട്ടുമ്പ ചെയ്യണം, ഇന്ഷാ അള്ളഹ്. മോളത് പിന്നെ ഹസ്ബൻഡ് ആ ടൈമില് ഗൾഫിലെനു.
ആഹാ
അപ്പോ അതൊക്കെ അയിന്റെ- എടേക്കൂടെ അങ്ങടങ്ങ് കയ്ഞ്ഞു ഇവരും. എതായപ്പോ നാട്ടിലേന് നാട്ടില്- വന്നിട്ടുള്ള പരിപാടി കഴിയിണില്ല. പിന്നെ അവിടെ നിക്കട്ടേന്നുള്ള.
നാട്ട്ക്ക് വന്നാല എങ്ങനെയെ- പൈസ പോവാ പറയ പറ്റൂല.
നാട്ടില് എന്താ പറയാ. അങ്ങനെ അവിടുന്ന് പറയുമ്പോ- അവിടുന്നുള്ളതെന്നെയാണ്. ഇബ്ടേം ഇണ്ടാവുള്ളു പക്ഷെ, ഒര് എന്താ പറയാ ഒരു സേവിങ് ഒര് കര്തല്ണ്ടാവു ആടെ ചെലവാക്കണേന് അപ്പ കയ്ൽ എന്തേലുംക്കെ ഉണ്ടാകും.
ആഹ് ആഹ്,
ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഡെയ്ലി ചെലവല്ലേ,
അതാണ് എന്താ പോകണം, പോകണം.
ആഹ്,
പോയാലേ ശരിയാവുള്ളൂ അറിയ്ണ്ട്,
ഫസ്റ്റ് പോയതാണാ?
ഫസ്റ്റ് ഇന്റെ കല്യാണത്തിന് മുന്നെ പോയതാ.
ഏഹ്, കല്യാണം കഴിഞ്ഞെങ്ങും പോയില്ലലേ?
കയഞ്ഞാറേ പോയില്ല.
എന്റെതും കല്യാണം ആഹ്, എന്റെ കല്ല്യാണം കഴിഞ്ഞ് മു- ഇപ്പൊരു എട്ടു മാസംക്കെ, അയിന്റെശ നിർത്തിയത.
ഏഹ്,
പിന്നെ ഓന ഒരു അഞ്ചു വർഷം- നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു.
ആഹ്, ആഹ്. ഓല് നമുക്ക് നാട് ഓല് മക്കളൊക്കെ ആവുമ്പോ പിന്നെ ഓല് നാട്ടില് വേണ്ടീ നമുക്ക് തോന്നും,
ആഹ്, ഇവനിപ്പ ഇപ്പ പോയിട്ട് ഇപ്പോ ഒരു ഒന്നരാസ ചർതനെ, ചർതിന് ഒരു ആഹ് മൂന്ന് വയസ് ഒക്കായപ്പോ,
ആഹ്,
ഇങ് ജൂണില് വരണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താവോ അറിയില, ഈ യുദ്ധം കൊണ്ട് ഒറപ്പ് പറയാൻ പറ്റില്ലെ,
ആഹ്
ഉം, റൈറ്റും എപ്പളാണീ വീണ്ടുംത് ക്ലോസ്യ്യാ ഒന്നും പറയാൻ പറ്റില്ല, എയർപോർട്ടൊക്കെ ഇപ്പ തോറന്നിട്ടുള്ളൂ എനി ഇപ്പൊ എന്താണ് റയാറ്റില്ല,
ഓഹ് വയ്ക്ക വെര്ന്ന്‌,
ആഹ് ബ്രദറ അതേപോലെ വരാ നിക്കണണ്ട്,
ആഹ്, ഇന്റെ ബ്രദർ പ്പോ ഏഷ്യ മെക്കാനിക് കഴഞ്ഞാണ് ക്ഷെ ഓന് ജോലി കിട് ത്തണം പോവണന്ന്ണ്ട് ക്ഷെ ൻ്റമ്മക്ക് പേടിയായിട്ട് പ്പോനപ്പോ തൽക്കാലം വിടില്ല,
അഹ്
ഇന്റെ മൂത്തമ്മന്റെ മോന് അവിടെ പോയിന് അപൊ തല്കാലാടെ നിക്കട്ടെർഞ്ഞ്, വേറെടേം നോക്കണ്ടി,
ഇതൊക്കെ എന്താവൂന്നൊക്കെറിഞ്ഞി
ആഹ് അതെ, ഇള്ള ഒന്ന്ള്ളെയ്നെ നോക്കാ,
പോ കൊ പോണൊക്കെണ്ട് പക്ഷേ കൊറവാ ആദ്യത്തെ,
ക്ഷേ ഓൽക്കൊരു കൊഴപ്പൊന്നും ഇതുവരെ ല്ലേ കുഴപ്പൊന്നും ഇല്ല പ
ഇല്ല, അത് ഇ ഷായം എന്താ മേലെ കൂടി അങ്ങെനെ പോവല്ലേ അയ്ന്പ്പെന്താ ചോയിച്
ഏതെങ്കിലു ഒന്നിന് പണിട്ട്യാലേ,
ആഹ്,
ഓലൊക്കെ സേഫാ തോന്നുന്നുണ്ട്,
ചെലപ്പോ വിളിക്കുമ്പോ അങ്ങനെ സൈറം മൊയക്കും, അഹ് ഇത് പോ പോകുമ്പോ ഓൽക്ക് അല സൈറം കൊടുക്കും,
ആഹ്,
കോളെയ്യുമ്പോ കാണാ അങ്ങനെ കേക്കു പേടിയാണ് കേക്കുന്നത് ഓൽക്കത് ഒരു കുത്തരി ഇല്ല,
ഓൽക്ക പേ
ങ്ങളെ ജൈനന്താ അത മേല, പ്പ ളൊണല്ലേ പിന്നെ പത്യെകിച്ച് അപ്പേ വിമാനങ്ങളായാലു മേലേ പോണില്ല വേഗം നോക്കിക്ണില്ല അത്ര ഉള്ളു വേറെ
നമ്മള സമാധാനിപ്പിക്കു
ലായിക്ക് ണ് പിന്നെ നമ്മൾ നാട്ടില്ക്ക് ണോല് ത്ര ടെൻഷൻ അടുപ്പിക്കാൻ പ
ആഹ് അതാണ് തിനിടക്ക് അതൊരു ട്രെൻഡെനല്ലോൻക്ക്
ആഹ്
ഇ ഫു
അതായ കഴിച്ചണ്ട് വിളിക്കു ആടെ തള്ളി മറിച്
ഉം
എന്താ പാട് ആടെ ചൂട്ന്നെ
ചൂടന്നെ ചൂടന്നെ ഇന്നല ആ ഇന്നലെവിടെക്യോ മഴ പെയ്ത് ന്നൊക്കെ പർഞ്
ആഹ്‌ ഇന്നലൊരു മൂടല് പോലെണ്ടേനി പക്ഷേ പെയ്തീല്ല
ഏഹ് വൈക്കടെ ഭാഗത്ത് കൊണ്ടു പോന്നുണ്ട് മഴ വെയദ നിക്കാ നല്ല മഴ ഉണ്ടായി എന്നൊക്കെ പറയണ്ട്
ഏഹ്
ഇവിടിം രാവിലെ മുതല്ങ്ങനൊരു മൂട ല്ണ്ട്. പക്ഷെ പെയ്യന്നൊന്നും വല്യ പ്രതീക്ഷയൊന്നുല്ല
ആഹ്‌ വടെ കൊഴപ്പല്ല ഇന്ന് വെൽയൊരു കൊഴപ്പല്ല ഇന്നലെ വെറുതേ നിന്നു വയർക്ക ക്ഷേ വെള്ളും കൂടി ഇന്നല വെള്ളം കുടിം കൊറവേനി
ആഹ് വെള്ളക്ക നല്ലോം കുട്ചോണ്ടി പ്പഈ ടൈമും കൂട്യാ
ആഹ്‌ ന്നലെ എളച്ചനക്ക് ദുബായ് പോവേനി അപ്പൊ വീട്ടില്
ആഹ്‌ അല്ലെലു വീട്ടിലന്തേ ഫങ്ശന്ണ്ടെങ്കില് നമ്മലെതും ആ വള്ളത്തിലാ വല്ലല്ലേ
അത് കയ്ഞ് അപ്പൊ നാത്തൂന്ബട്ന്ന് വന്ന് പ്രസരക്ഷേന്ന് ങ്ങട്ട് വന്നീനി. അങ്ങനെ ഓള ആക്കാൻ വേണ്ടിട്ട് ഞാനും എളച്ചിയും മൂത്തച്ചി, ഇച്ചാപ്പന്റെ മോള് എല്ലാരും കൂടി അങ്ങട്ട് പോയി ഒരു ഉച്ചക്കാവുമ്പും പിന്നെ അവിടുത്തെ ആഹ് അവടെ, അങ്ങനെ പോയി ഞാൻ രാത്രി ങ്ങട്ട് പോന്നു ഓലൊക്കവിടെ നിന്ന്
ആഹ്‌ അങ്ങനെ കൊറേ ആൾക്കാർക്ക് നിക്കാള്ള സ്പേസും കാര്യങ്ങളൊക്കെണ്ടാവുംല്ലേ
ല്ല സൗകര്യണ്ട് അടകെ നിന്നാ
സുഗാണല്ലോ, വേറെ പണിയൊന്നുല്ല ടാടടാ ന്നായി ന്നായിക്കടാട
ആഹ്‌ ഐക്കോട്ടെ ഐക്കോട്ടെ